ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖന്നേ അങ്ങനെ പോവ്ന്ന്.
അതെ എന്താ ജലദോഷം പിടിച്ചോ.
ആഹ് ആഹ് ജൻദോശു ചെറിയ രീതി ചൊമയും ശ്. റ്റില്ലുള്ള കാരണപ്പ ന്ന് അങ്ങനെ പിട്ച്ചതാ.
അതെലെ മയ മയപ്പാറ്റല് കൊണ്ടായിരുന്നോ.
ഇല്ലല്ല. മഴയൊന്നും കൊണ്ട്ട്ടില്ല അത് വൈറൽ ഫീവർ ണ്ടാവൊല്ലോ? ആഹ് ചെറിയ രീതില് പൻച്ചിട്ടുണ്ട
ഓഹ് ശരി. പിന്നേ എന്താണ്ന്നട്ട് ഡോക്ടറെ കാണിച്ചോ ഗുളികയുണ്ടോ?
കാണിച്ചിട്ടില്ല നോക്കട്ട് കൊറവില്ലെങ്കി പോയി കാണിക്കണംന്ന് വിചാരിച്ച്.
ആഹ് മക്കള് മക്കളൊക്കെ ഉണ്ടാവുമ്പഴെ. സ്കൂളൊക്കെ തൊർന്നതല്ലേ അവരെ നോക്കണ്ടേ നമുക്ക് വയ്യാഞ്ഞാൽ. ക്കെ എങ്ങനെ ശരിയാകും
അതെതെ.
ഡോക്ടറെ കാണിക്കണം കേട്ടോ?
ഓഹ് വായിക്കോട്ടെ പിന്നാ ഏഹ് മക്കളൊക്കെ.
മക്കളൊക്കെ പോയി എന്താ പറ അറയാ ഇപ്പ മഴക്കാലവല്ലേ ഭയങ്കരായിട്ട് രോഗങ്ങളൊക്കെ പടരുന്നൊരു സമയാണ്.
അതെ അല്ല മക്കളിപ്പോ. എങ്ങനെ പോവല് വണ്ടിക്കാണോ ഓട്ടർഷക്കാണോ അതോ. നടന്നിട്ടാണൊ എങ്ങനെ പോവ.
ഓട്ടോ ഓട്ടോയിലാണ് ഈ മഴയത്തൊന്നും നടക്കാനൊന്നും കഴിയത്തില്ല ഏഹ്.
ഇല്ല ഇല്ല വൈകുന്നേരം എങ്ങനെ തിരിച്ച് വരാ.
വൈകുന്നേരം ആഹ് ഓട്ടോയിൽ തന്നെ.
ആഹ് ആഹ് അപ്പ രാവിലെ മദ്രാസക്ക് മദ്രാസ വിട്ടന്നിട്ടാണോ ഓട്ടോല് പോവാ? അതോ മദ്രറസക്ക് ആഹ് ശരി.
അല്ല അല്ല മദ്രസ വിട്ട് വന്നിട്ട്. പിന്നേ നള ആഹ് രണ്ടു പേരും. ഒര് സ്കൂൾല്.
ആഹ് ആഹ് ശരി എന്ത പർഞ്ഞെ.
അല്ലാ പിന്നെ രണ്ടു പേരും ഒരു സ്കൂൾലാണ് അതുകൊണ്ട് മേൻ എനിക്ക് സു പൊ പ്പൊ. സുഖാണ് കൊർച്ച് കൂടെന്ന് പറയായിരുന്നു.
ആഹ് ആഹ് അതെ.
ആഹ് എന്തായാലും പിന്നെ ഇപ്പൊ അവര്. ഓ രണ്ടു പേരും ഒരുമിച്ചങ്ങട് പോം അല്ലെങ്കി കഴിഞ്ഞ വർഷോക്കെ. ഒരാള് ഒംമ്പതര ഒംമ്പതര ആ ടൈം ആംമ്പോ പോവും പിന്നെ മറ്റെആള് പത്തര ആവുംമ്പ പോവൊള്ളൂ അപ്പോ അതുവരേം നമ്മള്. ആഹ് അതെ അപ്പൊ അതുവരെ നമ്മളിങ്ങന വെയിറ്റേയ്തോണ്ടിരിക്കണലൊ നമ്മള പണികളും അവിടെ കെടക്കും ഇതിപ്പോ ഒംമ്പതര ആവുംമ്പോ നമ്മളിപ്പോ എല്ലാം റെഡിയായിട്ട്. ആഹ് അവര് പോവും ചെയ്യും നമ്മള് ഫ്രീയായിരിക്കുകയും ചെയ്യും.
അതെ.
സ്കൂളുള്ള ദിവസം ആവുമ്പോ പെട്ടെന്ന് നമ്മള് പണി തീരുവല്ലോ
ആ പെട്ടെന്നണ്ട് കഴിയും.
ആഹ് പക്ഷെ രാവിലെ ഒരു അറിബറി ആയിരിക്കും നമുക്ക് പെ പെട്ടെന്ന് രാവിലെ എണീക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കണം. പിന്നെ കുളിപ്പിക്കണം രണ്ടു പേരും കുളിച്ചിട്ടാ പോകാറ് രാവിലെയല്ലേ നല്ല തണുപ്പാ.
അതെ മടിയാണ് പക്ഷേ കുളിച്ചാ ഒര് സുഖാണ്. പിന്നെ എന്താ അറിയോ മുടി ഒണങ്ങി കിട്ടൂല അങ്ങനത്തെ ഒരു പ്രശ്നൊണ്ട്. അപ്പ ഇന്നിപ്പോ മോള് പറയുന്ന ഇന്ന് മുതല് ഇനീ രാത്രി കുളിച്ചാലോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു.
ആഹ് അതെ ആപ്പൊ ഞാൻ ഇന്നലെ. ആ കോള് ചെയ്തപ്പോ അപ്പറ അപ്പറത്തെ വീട്ടിലെ താത്ത പറഞ്ഞു മക്കള് രാത് ത്രിയാണ് കുളിക്കാറ്ന്ന് എന്നിട്ട് രാവിലെ പിന്നെം മേല് കഴുകിയാ പോവാ പക്ഷെ അപ്പ ഞാൻ ഇക്കാട് പറഞ്ഞപ്പോ ആള് പറ പറഞ്ഞു രാവിലെ പോവുംമ്പോ കുളി തല നനച്ചാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂന്ന്
അതെ അതങ്ങനെ തന്നെയാണ് അതങ്ങന തന്നെ പക്ഷേ ഈ മുടി ഇങ്ങട്ട് മദ്രസയിലക്കൊക്കെ പോംമ്പോ മഫ്തേന്റെ ഉള്ളിലായിട്ട് നിന്നിട്ടേ കെട്ടിയിട്ടും മുടീല് കായൊക്കെ വന്നിട്ട് മുടി കേടു വെരുന്നുണ്ട്
അതേലെ കായ് ഈ കായുണ്ടോ മുടി മുടീല് അവൾടെ
ഇണ്ടാര്ന്നു. അപ്പോം കൊറച്ചു മുന്നേക്ക നല്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാനൊന്ന്. ഒന്ന് ഷോട്ടാക്കി വെട്ടി. ഇപ്പഴും കൊഴപ്പ ഇപ്പ കൊഴപ്പില്ല ശെനിയാണ്ട് ഇണ്ടാവും ഇതുപോലാവും ഇപ്പൊ രണ്ടു മാസ വെക്കേഷനായിരുന്നല്ലോ അപ്പൊ വല്യ പ്രശ്നൊണ്ടായില്ല
അതേലെ ഇപ്പൊക്കെ ആണെന്ന നമ്മള് സ്കിൻ കെയർ ആയാലും മുടിക്കാലും ഓരോര് ത്തരും ഭയങ്കര കരുതലാണല്ലോ ആഹ് നമ്മളൊക്കെ ഉള്ള സമയത്ത് നമുക്കെന്ത് ആ അവര് ഇപ്പോ ഒള്ളവര് ഷാംമ്പു മാത്രമേ തേക്ക് കയ്യ് ഉപയോഗിക്കാറുള്ളൂ കണ്ടീഷണറിടും അതേപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ഡോക്ടറെ കാണിച്ച് പ്രത്യേകം ആ പ്രത്യേകം നിർദ്ദേശിച്ച സൺസ്ക്രീനുകള് സ്കിൻകെയർ ആ സെറംസ് ഒക്കെ ആണല്ലോ നമ്മള് ഉപയോഗിക്കുന്നത്
പറഞ്ഞത് അതെ അതെ
നിങ്ങളെങ്ങനെയാണ് സ്കിൻ കെയറൊക്കെ ചെയ്യാറുണ്ടോ
എപ്പൊഴും ചെയ്യാറില്ല ഇതിന്റെ എടക്കൊന്നു ഇങ്ങനെ ട്രൈ ചെയ്തീന് ചെയ്യാന് അതൊന്നും കഴിയുന്നില്ല
അതേലെ പക്ഷേ എന്താ പറയാ നമ്മളിങ്ങനെ ഇപ്പൊ കൂടുതൽ ആളുകളും ഇപ്പം ഒരു പ്രായം കുറച്ച് പ്രായായവര് പോലും സ്കിൻകെയറൊക്കെ വളരെ നല്ല രീതീല് ഏഹ് ചെയ്തു പോകുന്നവരാണ് ഉം അത് അവരുടെ സ്കിന്നിന് നമുക്ക് നമുക്ക് ഒ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കി ഒരു മാ
മാറ്റിയെടുക്കാൻ കഴിയൂല്ല അതെ അത് ശെരിയാണ് നമ്മ അത്യാവശ്യം നല്ല രീ തിയന്നെ അത്‌ ഉപയോഗിക്കണം ഒര് ഒരു ഒരു മാ സം രണ്ടു മാസം ചുരുങ്ങിയത് ഉപയോഗിച്ചാലെ അതിന്റെരു റിസൾട്ട് വരുള്ളു
ആഹ് അതെ പിന്നെ നമുക്ക് അത് മെയിന്റെയിൻ ചെയ്യാനും കഴിയണം ഇപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള
ആഹ് നല്ല കോസ്റ്റ്ലി ആണ് ഓരോ സാധന ത്തിനും തൗസൻഡിന്റെ മേലെ പോകുന്നുണ്ടല്ലോ ഈ ഡോക്ടേഴ്സ് നിർദേശിക്കണേന് പ്രത്യേകിച്ച്
പിന്നെ പ്രത്യേകിച്ച് ആകുമ്പോ ആ ഡോക്ടേഴ്സിനെ നമ്മള് കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോ അതിൻന്റെ ഫീസ് അതൊക്കെ അ ത്യാവശ്യം വളരെ നല്ല ആഹ് ഫീസുകളാണ് ഞാനും അതൊന്നും ചെയ്യാറില്ല എന്റെ സിസ്റ്ററും ഒക്കെ ചെയ്യാറിണ്ട് ആ അത് ആന്റി ഏജിങ്ങൊക്കെ ആയിട്ട് ഏഹ് നമ്മള് എപ്പഴും ഏഹ് യുവത്വത്തോടെ ഇരിക്കുംന്നൊക്കെ പറയാറില്ലേ
ആഹ് ആഹ് അതേ എനിക്ക് മനസ്സിലായി
ആഹ് അപ്പോ അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മള്ന്ന് പറ ഞ്ഞ് കഴിയുമ്പോ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പം പക്ഷെ ലിപ്സ്റ്റിക്ക് ഇടു ഇടുന്നെണ്ട് ലിപ്സ്റ്റിക്ക് ഇടാഞ്ഞാ നമുക്ക് എന്തോ പോലെയാണ് ഇല്ലേ
അതെ അതെ ഇപ്പതിന് അഡിക്റ്റ് ആയീന്ന് പറയുന്ന പോലെ ആയി
അതെ അതെ നിങ്ങളെങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാറില്ലേ?
ഒണ്ട് ഞാ ഉപയോഗിക്കാറില്ലായിരുന്നു പിന്നെ ഇന്റെ നമ്മള് ഓരോരുത്തരെ കൂടെ കൂടുന്നേനനുസരിച്ചാണല്ലോ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അങ്ങനെയാണ് അല്ല അങ്ങനെണ്ട് അത് നമുക്ക് തോന്നാണ് പക്ഷെ ഞാൻ തീരെ ഉപയോഗിക്കാ ത്താളായിരുന്നു പ്പൊ നമ്മടെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുമ്പോ എനി ക്ക് രെസായി തോന്നി അങ്ങനെ അങ്ങനെ ഞാൻ ഉപയോഗിക്കല് തൊടങ്ങി
ഓഹ് അത് ശരി പിന്നെ ഇപ്പോ എന്താ പറയാ ലിപ്സ്റ്റിക്ക് ഇടുമ്പഴെ നമുക്ക് അല്ലെങ്കി നമ്മടെ മുഖം വിജിലംമ്പിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും
ഓഹ് അങ്ങനെന്നും എനിക്ക് തോന്നലില്ല
ഉം എനിക്ക് നല്ല വണ്ണം തോന്നലിണ്ട് കാരണം എന്താച്ചാ നമ്മളിപ്പ ലിപ്സ്റ്റിക്ക് ഇടുമ്പോ നമ്മടെ മുഖം ഒന്നുപാട് ബ്രൈറ്റ് ആകുന്നത് പോലെ എനിക്ക് തോന്നലുണ്ട്.
ബ്രയിറ്റാന്ന് പോലെ തോന്നാറുണ്ട് പക്ഷെ അത് ഇട്ടില്ലാന്ന് വെച്ച് അത്ര ആഹ് വി വിജി വി എന്താ പറഞ്ഞെ വിജലംബിച്ചിരിക്കെ അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല.
ആഹ് അതെ വിജലംമ്പിച്ചിരിക്ക്യാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാ അതിന്റർ ത്ഥം എനിക്കറിയത്തില്ലട്ടോ ആണോ ആണോ ഓഹ് മലയാളി
അതെ ആയിരിക്കും അതൊരു ഗമക്കിട്ട വെയ് റ്റിനിട്ടതാണോ അത് വെയിറ്റ് ഇരിക്കട്ടേന്ന് കര്തി
വ്ളോഗ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പൊ അതില് ഒരാളുടെ ഞാൻ പേര് പറയുന്നില്ല ആൾ ടെ വ്ളോഗ്സിൽ ഇങ്ങനെ പറയാറിണ്ട് ആ കണ്ണ് കണ്ണൊക്കെ എഴുതീട്ടില്ലെങ്കി എന്റെ മുഖം ആകെ ഇങ്ങിട്ട് വിജിലംബിച്ചിരിക്കുംന്ന് അങ്ങനെ പറയാറിണ്ട് അപ്പൊ ഞാൻ ആ ഒരു
ത്തതായിരിക്കുലെ
വാടകക്കോ
അഹാ അയ്ശരി ഇപ്പൊ നിന്റെ സ്ലാങ്‌ പറ്റെ മാറിയത് പോലെണ്ട് ഇപ്പൊ ഇങ്ങനെ ഒന്നു അല്ലായിരുന്നു സംസാരിക്കാറ്
ആഹ് അതേല്ലേ ഉം മര്യാദക്ക് സംസാരിക്കെന്തായാലും പിന്നെ നമുക്ക് എന്തായാലും ഭയങ്കര ചുമയുണ്ട്ല്ലേ
മ് ആഹ് അതെ ചുമയുണ്ട്
ആഹ് എന്തായാലും ഡോ എന്താണ് ചുമക്കന്താണ് ഇപ്പൊ ഒരു കുപ്പിമരുന്ന് കുടിച്ചാൽ പെട്ടെന്ന് മാറുന്നൊക്കെ കേക്കാം
ചുക്കാപ്പി കുടിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അതൊണ്ടങ്ങനെ നോക്കണം ഇനി ഇപ്പ ന്തേലും മാ മാറ്റല്ലെങ്കിൽ വേഗം ഡോക്ടറെ കാണിക്കണം കാരണം ഇതിന മുന്നേ എനിക്ക്ങ്ങനെ ഇണ്ടായിട്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മാസ തിലേറെ ഞാനത് സഹിച്ചിട്ടുണ്ട് പ്പഞ്ഞിയിന് കഴിയൂല പേ ഇന്ന് ഡോക്ടറെ കാണിക്കണം കാരണം ഇത് മാറൂലേ നമ്മള് മാറും മാറുന്ന് വിചാരിച്ച് കൊറെ കൊണ്ടടന്നിട്ട് കാര്യല്ലല്ലോ
ആഹ് അതെ നമുക്ക് പ്രത്യേകിച്ചിങ്ങനെ മക്ക നമുക്ക് സുഖംമല്ലാതാവുമ്പോ മക്കളുടെ കാര്യ ത് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ
അത് അത അതാണ് പിന്നെതുപോലെ തന്നെപ്പൊ പിരീഡ്സിന്റെ ടൈം ഒക്കെ ആകുമ്പഴേ നല്ല ബുദ്ധിമുട്ടാണ് ഈ ചുമക്കുന്നതിനനുസരിച്ച്
ഓഹ് ആഹ് ഞാൻ ചുമക്കുമ്പോ ഉം
ഡെലിവറി കഴിഞ്ഞതും ല്ലേ ആൾക്കും ഇതുപോലെ ചുമയാണ് അപ്പോ ആൾക്കവിടെ കാ കരയലാണ് ചുമക്കുമ്പോ കാരണം സ്റ്റിച്ചിന്റെതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ന്നാള് കരയാറാണ്
അതെ നമ്മളിപ്പോ പറയാറില്ലേ ഓപ്പറേഷൻ കഴിയുമ്പഴൊക്കെ അത് പറയും ജലദോഷം പിടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇനി ഇപ്പം അല്ലാതെ നോർമൽ പ്രസവായാലും അതേട്ടോ ഞാന് അയിന് എനിക്കിപ്പോ
ചുമക്കുമ്പോ അവിടെന്നിട്ട് തുന്ന് വലിയാണല്ലോ അന്നിട്ടപ്പോ ഭയങ്കര വേദന അതിപ്പം മാറേണ്ട ദിവസ് സം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ചുമനോടാണ് അവൾക്കത് ഉണങ്ങാത്തത്
ആഹ് അതെ അത് പിന്നെ ഇളക് അല്ലേ പിന്നെ നമ്മള് ഇപ്പോ നമ്മൾ ചിരി ക്കുമ്പോ ഓ മ്മളിങ്ങനെ ഓവറായിട്ട് തമാശ കെട്ടി ചിരിക്കുമ്പോ മ്മക്ക് ആഹ് നമ്മള് കൊ ചുമ വരുവല്ലോ
അതെ
പ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ആഹ് സമയത്ത് നമ്മള് സ്വർഗം നരകവും ഒരുമിച്ച് കാണും
നമ്മള് ഫീഡയ്യുമ്പോ അവിടെ നിപ്പളിന്റെ അവിടെ ക്രാക്ക് വരോല്ലോ ആഹ് സംഭവുണ്ട്
അതൊക്കെ ഭയങ്കര വേദനയാണ് അവരിങ്ങട്ട് അഹ് അവരങ്ങോട്ട് അത് കുടിക്കുമ്പോഴേ ഫസ്റ്റത്തെ അതിലൊക്കെ ഭയങ്കരായിട്ട് വേദനയ്ക്കും
അതെ അതെ പിന്നെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി അല്ലേ
ആഹ് അതെെ ഫസ്റ്റ് ഡെലിവറികൂടെ ആക്കുമ്പോ
ആഹ് എന്തായാലും മാ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ
ഏഹ് പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ
അതെ പിന്നെ അങ്ങനെയക്കെ ഇപ്പ അസുഖം വന്ന്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമു ട്ടാ ഈ മഴയത്താവുമ്പോ നമ്മടെ കാലാവസ്ഥക്ക് അനുസരിച്ച് ഉം
കാലാവസ്ഥ കൊണ്ട് തന്നെയാണ് ചുമയും പനിയെക്കെ എല്ലാവർക്കും വരുന്നുണ്ടല്ലോ പോ അട ഇക്കിപ്പത ഉമ്മെ പോലെന്നെ വൈറൽ ഫീവർ വരുന്നുണ്ട് അതിനുകൂടി പനി പെട്ടെന്ന് മാറിയിട്ട്
ഉം
ചോമ മാ എന്നാ ശരിയെ പിന്നെ വിളിക്കട്ടോ
ആഹ് എന്നാ ആഹ് ശരി